ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട്.
മം എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം. അങ്ങോട്ട് വിളിക്കാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ലല്ലേ?
ഇല്ലില്ല എന്തോ ബുദ്ധിമുട്ടുണ്ട്.
ഉം അത് ശരി പക്ഷെ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ബുദ്ധിമുട്ടില്ല
ആ അതെ അതെ എനിക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ
ആഹ അതെ എന്താ വിശേഷം
സുഖായിട്ടിരിക്ണു
എന്താ ഒരു ശബ്ദത്തിലൊരു മ്ലാനത
അതെന്താറിയാ ഞാൻ കാറ്റത്താ രിക്കണത് ഞാനടെ ടെറസിന്റെ മേലെ കയറിയിരിക്ക്യാ അവിടെ നല്ല കാറ്റാ
ഞാനി ആനതാ
മ്ലാനതയോ അങ്ങനത്തെ വാക്കൊക്കെ ണ്ടോ മലയാളത്തില്
എന്ന വച്ചാല് കങ്കടം
എന്താണ് സങ്കടോ
ആഹ്
സങ്കട്ണ്ട് ആപ്പ് വർക്കാവുന്നില്ല എനിക്ക് ആ ഒരു സങ്കടേയൊള്ളൂ
ഓ അങ്ങനെന്നെ നമ്മള് അങ്ങനത്തൊന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല
അതെ ഞാൻ രണ്ടാഴ്ച ച്ച് കഴിഞ്ഞാല് എവിടെ പോവാം എവിടെയന്ന്റിയോ ബാംഗ്ലൂര്
വാവ് അടിപൊളിയ ആണല്ലോ എന്താ സ്പെഷ്യല് അടെന്താ
അവിടെ അവിടെയൊര് ഞങ്ങൾ ഞാൻ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ഉണ്ട് അതിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് പോവാ
എന്ത് കോൺഫിഡൻസാന്ന് പറഞ് കയിഞ്ഞാല് ഞാൻ പഠിക്കുന്നന്ന് പറഞ്ഞ ഒകുപ്പേഷൻ തെറാപ്പിന്ന് പറഞ്ഞ ഒരു കോഴ്സാ അപ്പൾ ആ കോഴ്സിൽ നമൾക്ക്ങ്ങനെ സാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ട ഒരു സാനണ്ട് ന്ന് വെച്ചാല് ഈ ഇതൊക്കെ ഉണ്ടാക്കും ക്കുലെ ഇപ്പം ഒരാൾക്ക് കൈ ഉടിഞ്ഞെന്നുണ്ടെങ്കിൽ ഓൽക്ക്‌ നമ്മൾ കൈക്ക് ബാൻഡേജ് ഇടാ അങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യൂലെ
ആ എന്ത് വേദന മാറാനോ?
ആഹ് വേദന മാറാനും അവരുടെ കൈയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ആവാണ്ടിരിക്കാനും അങ്ങനെയൊക്കെ നമ്മള് ചെയ്യില്ലേ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് ഇപ്പം ബാംഗ്ലൂര് ഒരു കോൺഫറൻസ് ഉണ്ട് അതിനന് വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് നിക്കുക
അത് ശെരിയാ അത് പഠിച്ച എന്താ ഗുണം
അത് പഠിച്ച് എന്താ ഗുണംന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭാവിയിൽ നമ്മളായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുവോ അങ്കിൽ നമ്മളിപ്പോ ജോലിക്ക് കേയറുന്ന സമയത്തൊക്കെ അത് ഉപകാരമാണല്ലോ നമുക്ക് കാര്യം ചെയ്യാൻ അറിയണത് ഒരു ഉപകാരാണല്ലോ
ഇപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സാലറി വരുമാനം കിട്ടോ
അത് വരുമാനം ഉറപ്പായിട്ടും കിട്ടുമ എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും നമ്മൾക്ക് ഇപ്പ ഇപ്പൊ നല്ല കോമ്പ റ്റീഷ കൂടിക്കൊണ്ടിരിക്കാനുള്ളത് എല്ലരും പഠിപ്പും വിവരമ ഉള്ളവരാ പണ്ടത്തെ കാലത്ത് പോലെയ അല്ല അപ്പൊ അതോണ്ട് നമ്മക്കൊര് അതാണ് ഇപ്പൊ പഠിക്കാത്ത കുട്ടികൾ വളരെ കുറവാ എന്തെങ്കിലും ഒരു പഠിപ്പന്ന് പറഞ്ഞ കൊണ്ട് എല്ലാർക്കും ഉണ്ട് അപ്പൊ മള് ഇങ്ങനെ ഇത് പോണ സമയത്ത് നമ്മുടെ ഈയ ഒരു റെസ്യൂമൽ അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കരു നേട്ടമാണ് കൊറച്ച് മുൻതൂക്കം കിട്ടും
ആ അപ്പൊ നമുക്ക് നമ്മള് സ്യൂവിലൊക്കെ പാരിക്കാൻ പറ്റുമോ
ആ അതെ അതെ അതെ അതിലൊക്കെ ആഡ് ചെയാൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ ഗുണം പിന്നെ ഇത് നമ്മൾ ഇതാക്കി കഴിഞ്ഞാ എന്തോ ഒരു ബെൽറ്റോ അങ്ങനെ എന്തോ ഒരു സാനം കിട്ടും. അത് നമ്മക്ക് സെയില് പോലെ റെന്റ് പോലെ കൊടുക്കാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഏ എന്താ പൈസ ഉണ്ടാക്കാൻ പറ്റും
ഓ കൊള്ളാലോ
ഉം അതങ്ങൻത്തെ ഒരു സാധനാണ് ഇത്
അത് ശരി അല്ല അപ്പൊ നീ മാത്രാണൊ പോവു അോ വേറെ എങ്ങനെ ഓപ്പർച്യണിറ്റി കിട്ടിയതാണോ
ആ അതെ അതെ ഇതന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഇവിടെ പഠിപ്പിക്കുന്നൊ ഒരു ടീച്ചർുണ്ട് അപ്പൊ ടീച്ചർട്ട് ണ്ട് ഞങ്ങള് കൊർച്ച് ഞാന്ണ്ട് വേറെ രണ്ട് ഫ്രണ്ട്സൂണ്ട് ഞങ്ങള് നല്ല കമ്പനിയാ അപ്പം ഈ ചേച്ചി പറഞ്ഞ എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവംമുണ്ട് അപ്പം ചേച്ചി എന്തായാലും പോകുന്നുണ്ട് ചേച്ചിയും കൊച്ചിയുടെ ഹസ്ബൻറും എന്തായാലും പോകുന്നുണ്ട് ഹസ്ബൻഡും ഞുടെവിടെ ടീച്ചർ തന്നെയാ അപ്പ അവര് രണ്ടു പേരും എന്തായാലും പോകുന്നുണ്ട് അപ്പോ നിങ്ങളുണ്ടോ അങ്ങനെ ചോദിച്ചതാ അപ്പ പിന്നെ ഞങ്ങള എന്നാ ഞങ്ങളും വരാന്നുള്ള രീതിക്ക് ആ അതെ അതെ അപ്പ ഞങ്ങള് എല്ലാരും കൂടെ പോവാണ്
ആ ശരി അപ്പൊ എത്ര ദിവസത്ത താണ്?
ഏ എന്താ വെള്ളിയാഴ്ച വൈകീട്ട് പോയിട്ട് ശനിയും ഞായറും അടെന്നട്ട് ഞായറാഴ്ച രാത്രി ഇങ്ങട്ട തിരിച്ച് വരും രണ്ട് ദിവസത്തെ പരിപാടിയാണ് അതെ അതെ
അത് ശെരി അങ്ങനെയൊക്കെ ആയിട്ട എന്താന്ന് ഉച്ചയ്ക്ക് കഴിച്ചേ
ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളിവിടുന്ന് ഞാനും എൻ്റെ കൂട്ടുകാരിം കൂടെ പുറത്തു പോയിട്ടാണ് കഴിച്ചത് ബിരിയാണി
ഓ ബിരിയാണിയോ അവിടുത്തെ എവിടൊണ് എവിടെ നിന്ന് പഠി
ഞ ആ ഞാനിവിടെ കൊച്ചിയിലാ
ഓഹ് കൊച്ചീല്. കൊച്ചീല് എന്താ പഠിക്ക്ണേ
ഏഹ് ഞാന് ഇത് ഫിസിയോതെറാപ്പി
ഓ തിരിച്ച നക്കല്ലേ നിങ്ങൾക്ക്ിപ്പ ഡോക്ടർന്നൊക്കെ വെക്കാല്ലേ
ആ അതെ അതെ ഡോക്ടർന്ന് നയിക്കാൻ പറ്റി
അപ്പൊ ഡോക്ടറെന്ന് വെട്ടന്ന് കേട്ടപ്പോ എന്തു തോന്നി സന്തോഷമായോ
ആഹ പിന്നെ കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഈ ഡോക്ടർമാർക്കൊക്കെ ആണെങ്കിൽ നമ്മളൊ ഒരു വിലയില്ലാത്ത പോലെ അല്ലേ
ആ അതെ
തെറാപ്പിസ്റ്റ് ആണെന്നുള്ള രീതിക്കാ പക്ഷേ പ്പോ നമുക്ക് ഡോക്ടർന്ന് നമ്മുടെ പേരില് തന്നെ
ണ്ട് നിങ്ങൾക്ക് തീരെ സാലറി ഇല്ല്യാന്ന്
ആഹ് അതെ അതെ അതെ ഫിസിയോതെറാപ്പിക്ക് സാലറി കുറവാ
ആ അതെ അതെ അതെ വേറെന്തോരു സംഭവങ്ങളില്ല ഇതുപോലത്തെ ഒരു തെറാപ്പി
വേറെ തെറാപ്പി പറഞ്ഞാൽ കുറെേ സാധനങ്ങളുണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് പിന്നെ സ്പീച്ച് തെറാപ്പി പ്പിണ്ട്
ആഹ് ഞാനിപ്പ അടുത്തൊരു തെറാപ്പിനെ പറ്റി ഒക്കെ കേട്ടിട്ട്ണ്ടായിരുന്നു ഉ
എന്താണത്
എന്താ
അതെ അതെന്താണത്
ഏഹ് ഒക്കിപേഷണൽ തെറാപ്പി
ആ ആ ആ അതെ അതെ അതെ അതെ അങ്ങനത്തെരു സാധനംണ്ട്
ആ പക്ഷെ അത്ല്ലെ സ്കോപ്പ് ഉണ്ട് എന്ന കേക്കണ്ടോ
ആഹ് അതെയതെ. അതായത് ഫിസിയോതെറാപ്പിനേക്കാളും നല്ലത് എനിക്ക് ഞാന് ഇത് കോളേജിൽ ചേര്ന സമയത്ത് ഞാൻ അതിനെ കുറിച്ചിട്ട് നിക്ക് അറിയുണ്ടരുന്നില്ല ണ്ടുന്ന്ണ്ടെങ്കിൽ ഞാനതിനെ ചേരുള്ളായിരുന്നു
അത് ശരി
ഏ
ഓക്കെ
അതിപ്പം നല്ല ഫിസിയോതെറാപ്പിനേക്കാളും നല്ല സ്കോപ്പുള്ള സാധനാണത്.
പക്ഷെ ഞാനേ പെട്ടെന്ന് എന്താ റിയോ പോയത് ഞാൻ പെട്ടെന്ന് മിണ്ടാണ്ടായില്ലേ അതെന്താ വച്ചല് അപ്പുറത്ത് ഞാന് പൊറത്താ പഠിക്കാനുണ്ട് അപ്പുറത്തരു ചേച്ചിണ്ട് റോമിയോന്നാ ചേച്ചിടെ പേര് അ ഒരു അപ്പം വ ചിരിയൊന്നുല്ല നല്ല സ്വഭാവ അപ്പൊ എന്താണ് എന്ന വച്ചാല് എ നമ്മളൊക്കെ മനുഷ്യന്മാരായി അങ്ങോട്ട് കൊണ്ട് ചിരിയെങ്കിലും കൊടുക്കാലോ മനുഷ്യൻമാർക്ക് അതല്ലേ എത്തിച്ചിട്ട് അതുപോലും ഷെയർ ചെയ്യാത്ത ചേച്ചിയാണുള്ളത്. അത് പറഞ്ഞിട്ട് ഇത്രയും കാലം എന്നോട് മിണ്ടിട്ടില്ല. ആ എത്രാമത്തെ ചേച്ചയാ അത് ഇന്ന് വന്നിട്ട് ഇപ്പൊ തക്കാളി ഔ രണ്ട് തക്കാളി വേണം. അപ്പൊ എനിക്കാണേ എങ്ങനാ ഇപ്പം ഇല്ലാന്ന് പറയാ എത്ര ശത്രു ആണങ്കിലുംഇപ്പ എന്തെക്കെ ചെയ്യാം ആ ഞാനിവിടെ വീടെടുത്ത് താമസിയ്ക്കാ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കണില്ലേ? ഹലോ ഹലോ